ഹലോ
ആഹ്
പിന്നെ
കേക്ക്ണില്ലേ
ആഹ് ആഹ് കേക്ന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് എന്താ പരിപാടി
അടുക്കളീല് പണിയായിരുന്നു
അതെ ആ പണിളൊക്കെ ആയൊ ഉച്ചക്കതേക്കുള്ളേ പണി ആഹ് എന്റെ പണിളൊക്കെ കഴിഞ്ഞു
ഉം കുട്ടികള്
കുട്ടി ഇതാ അവിടെ ഒണ്ട് ആഹ് അമ്മേടെ അടുത്ത് ഒണ്ട്
ആഹ് ഹസ്ബൻഡ് ജോലിക്ക് പോയോ
ഹസ്ബൻഡ് ഗൾഫിലാണ്
ആഹ്
ഉം
എന്താ അവടെ വർക്ക് എന്താ
വർക്ക് ആൾക്ക് ആൾക്ക് അവിടെ ഇന്റീരിയലിന്റെ കമ്പനീലാ ഇന്റീരിയൽ വർക് ഇല്ലേ. അയിന്റെ കമ്പനീല് ആഹ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു
ഉം
പിന്നെ എന്താണ് ഏഹ് ഉച്ചക്കത്തെ ഫുഡ ഫുഡ്‌ ഇവടെയോ ഇവിടെ സ്പെഷ്യ- സ്പെഷ്യല് വെജ് തന്നെയാണ് സാമ്പാർ ഉപ്പേരി പപ്പടം അതൊക്കെ തന്നെ അവിടെയോ
ഇവിടെയും സാമ്പാറും ഉപ്പേരിയുണ്ട് പിന്നെ ബീഫ് ഉണ്ട് ഉം
ബീഫ് ഉണ്ടോ എങ്ങനെത്തെ അതെ ആരാ ഇണ്ടാക്കുക താൻ തന്നെ ആണോ
അവിടെര
ഇവിടെ ഇവിടെ ഞാനുണ്ടാക്കും അമ്മ ഉണ്ടാക്കും ഇങ്ങനെ- എല്ലാവരും ഇണ്ടാക്കും ഏട്ടൻ ഉള്ളപ്പോ ആളുണ്ടാക്കും അങ്ങനൊക്കെ
ഉം ബീഫൊക്കെ വെക്കാൻ അറിയോ എങ്ങനെ വെക്കുക ആഹ് രണ്ടാളുണ്ട്
ബീഫോ
ആഹ്
ബീഫ് ഒക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല ട്ടൊ ബീഫ് ഇവിടെ അങ്ങനെ വാങ്ങാറില്ലേ വീട്ടില് വീട്ടില് മുന്നേ ഹസ്ബൻഡ് ഉള്ളപ്പോ ഇങ്ങനെ ഒരു വട്ടം രണ്ട് വട്ടം ഒക്കെ വാങ്ങിട്ടുണ്ട് അപ്പൊ ആള് തന്നെ വെക്കാറ് അത് ആദ്യം കുക്കറിൽ വിസിലടിപ്പ- പ്പിച്ചിട്ട് അതില് മഞ്ഞളും സംഭവങ്ങളൊക്കെ ഇട്ട് കുക്കറിൽ വിസില്- അടുപ്പിക്കും എന്നിട്ട് പിന്നെ ഏഹ് നമ്മള് ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ ഇട്ട് - ഫ്രൈ ആക്കില്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി ഇതാക്കി ഒരു ബ്ലാക്ക്- കളറില് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്- അങ്ങനെ ചെയ്യും
പിന്നെ മന്തി അങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ഏയ് ഇല്ലല്ല അതൊന്നും അറിയില്ല ബിരിയാണി പിന്നെ നോക്കിട്ടുണ്ട് ഉം അവിടെങ്ങനെ ഏ ബിരിയാണിയൊക്കെ വെക്കാറില്ലേ?
ആഹ്
ആരാ?
ഇവിടെ എല്ലാരും ക്കും ഞാൻ ഉണ്ടാക്കും ഉമ്മ ഉണ്ടാക്കും
ഉം അതെ അവിടെ എങ്ങനെയാ ബീഫ് എങ്ങനെ വയ്ക്കുക? അവിയലിന്റെ ആഹ് പിന്നെ എന്താ പറഞ്ഞ് തരാലൊ നമ്മള് അയില് ക്ക് മെയിനായിട്ട് കഷണങ്ങള് അത് കാരറ്റ് അതേ പോലെ പയറ്, ബീൻസ് ഏ പിന്നെ കൊത്തമര പിന്നെ ചേന, കായ ഏ അങ്ങനത്തെ മെയിനായിട്ടുള്ള കുറച്ച് ഏ കഷ്ണങ്ങളൊക്കെ ക്കെ മുരിങ്ങക്കായ അതൊക്കെ നമ്മള് ഇങ്ങനെ ഒരു നമ്മളൊരു വിരലിന്റെ അത്ര പോന്ന നീളത്തില് നമ്മള് കഷ്ണം കഷ്ണം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് നമ്മള് ആദ്യം ഉണ്ടാക്കുമ്പോ കഷ്ണം വേവിച്ചെടുക്കണം. ഏഹ് ഞങ്ങള് ഇവിടെ വെക്കാറുള്ളത് ഒരു പാത്രത്തില് ഇതൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലണം ഇതാക്കും മിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്തി വെച്ചിട്ട് കഷ് ണം നന്നായിട്ട് വേവിക്കു മഞ്ഞപ്പൊടി ഇട്ടിട്ട്. എന്നിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങയും, പച്ചമുളകും, ജീരകം കൂടിയിട്ട് അരയ്ക്കും. ജസ്റ്റ് അത് വല്ലാണ്ട് അരഞ്ഞു പോവരുത്. ജസ്റ്റ് മിക്സിയില് ഒന്ന് ആഹ് ഒന്ന് ചതയ്ക്കുക ചതച്ചതിന് ശേഷം അത് അതില് ഇട്ടിട്ട് നന്നായിട്ട് കഷ്ണം വെന്തതിന് ശേഷട്ടോ. ഇട്ടിട്ട് നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്യാ അത് കഷ്ണം ഒടഞ്ഞു പോവരുത് ഒരു അറിയാലോ നമ്മള് പിന്നെ കഷ്ണങ്ങളെ ടുക്കുമ്പോ ഏ അങ്ങന ഓമക്കായ അങ്ങൻത്തൊക്കെ ചെലര് ഇടാറുണ്ട് പക്ഷെ അങ്ങനത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കി വെള്ള രീടെ കഷ്ണം അങ്ങനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങട്ട് കൊഴഞ്ഞു പോവും. ഒടഞ്ഞു പോവും. അപ്പൊ അതൊന്നും ഇടാതെ ഒടയാത്ത കഷ്ണങ്ങൾ മാത്രം തെരഞ്ഞെട്ക്ക ഇപ്പ ഞാൻ പറഞ്ഞില്ലേ. ഈ കഷ്ണങ്ങൾ മ മെയിനായിട്ട് നമ്മൾ എട്ക്ക അപ്പ അത് നല്ലം ഇങ്ങനെ ഇങ്ങനെ ഒലർ ന്ന്ങ്ങനെ കെട്ക്കും വല്ലാണ്ട് ഇങ്ങനെ ഏഹ് മി ഒടഞ്ഞിട്ട് പോവില്ല. അങ്ങനെ.
ആഹ്
എന്നിട്ട് നമ്മള് ഈ അരച്ച് വച്ചിട്ട്ള്ള തേങ്ങ അയില് ചേർത്തയിന് ശേഷം ന്നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്യാ അതില് കൊർച്ച് വേപ്പിന്റെല ഒക്കെ ഇടുക എന്നിട്ട് നമ്മള് വെളിച്ചെണ്ണല്ലേ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചൂടോട്ക്കനെ തന്നെ. പിന്നെ നമ്മളയ്ന്റെ മൊകൾ ലങ്ങനെ പാരുക
ആഹ്
അത്രേള്ളൂ.
ചെലെര് തൈര് പാരൂലെ?
ആഹ് ആഹ് തൈര് പാരും തൈര് ഞങ്ങൾ പാരാർണ്ട് ഞാൻ പറയാൻ മറന്ന് പോയതാ. അയിലും പ തൈര് ഒഴിക്കണം.
ആഹ് അത് തേങ്ങ വ ഇട്ണെന്റെ മുന്നേ അതോ തേങ്ങ ഇട്ടതിന് ശേഷോ?
മുന്ന മുന്ന മുന്ന തേങ്ങ ഇട്ണെന്റെ മുന്നേ തൈര്ട്ട്ട്ട് ഇതാക്കണം. എന്നിട്ട് വേണം തേങ്ങ ഇടാൻ.
തേങ്ങടാന് ല്ലെ ഉം.
ഉം പിന്നെ അവടെങ്ങനെയാ ഇങ്ങനനെല്ല ഇണ്ടാക്കാർ.
ഇബടെ ഇത് വരെ അയ് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ
അതെ അയ്ന്താ.
ഇല്ല അത് ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല. ട്ടാ
ആർക്കുംഷ്ടല്ലേ.
ഇഷ്ടല്ലായിഒന്നുല്ല ഇവടെ അധികം ചി ക്കൻ മീന് ബീഫ് അങ്ങനെയെക്കെള്ളൂ.
എ ആഹ് ആഹ് ആഹ് അതിപ്പോ നോൺ വെജരെ ഞങ്ങൾ കൊർച്ചോസം കൂടുമ്പം പച്ചക്കറി കൊർച്ചൂസം കഴി ഇട്ട് പിന്നെ നമ്മള് ഇങ്ങനെ മീൻ എർ കേക്കാം നമുക്ക് ആ ഒരു പച്ചക്കറി കുറേ ദിവസം കൂട്ടുമ്പോ ഒര്മട്പ്പ് ണ്ടാവില്ലേ അപ്പൊന്ന് മാ റ്റാൻ മേണ്ടിട്ട് നമ്മള് നോൺവെജൊക്കെ വാങ്ങും.
ആഹ്
പിന്ന ഹസ്ബന്റെ നാട്ടിലുള്ളപ്പോ എടക്കടയ്ക്ക് വാങ്ങൂട്ടൊ.
ആഹ് ആഹ് വരാനായോ.
വരാ ഇല്ല പോയിട്ട് ഇപ്പ ആർ മാസയിട്ടുള്ളൂ. വൺ ഇയർ കഴിഞ്ഞ വരും എനിക്കിള്ളത് ആൺകുട്ടിയ.
ആഹ് ആഹ്
ആഹ് ആഹ് ആൺകുട്ടിയാണ് ഒരു വയസ്സായിപ്പ അവിടയോ കുട്ടികളില്ലേ.
ആ രണ്ടുട്ട്യൾണ്ട്. ഒരാള് പെൺകുട്ട്യാ ഒരാളെ സ്കൂൾ ചേർത്തിക്ക്ണു.
ഉം
മാറ്റാളെ ചേർത്തില്ല ഓൾക്ക് നാല് വയസ്സായിട്ടില്ല
ഉം ഉം
വീട്ടിലെന്നും പോവല്ലേ. ഇല്ല പറഞ്ഞ് വിട്ടിട്ട്ല്ല ഒന്ന് കൊറ ദൂരാണ് അപ്പൊ പിന്നെ. മിട്ടയക്കൽലില്ല
ഉം ശരി മറ്റേത് സ്കൂളിലേക്ക് വ് ങ്ങനെ പണിളൊക്കെ നേരത്തെഒര്ങ്ങ്ണ്ടോ കുട്ടീനെം വെച്ചിട്ട്.
ആഹ് പണി അപ്പൊര്ങ്ങും. അനിയന്റെ ഭാര്യയ്ണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഒര്ങ്ങു ഉം.
ഓക്കേ ഓക്കേ. ഓ ശരി എന്തെങ്കിലും ഏ ജോലിക്ക് എന്തിനേലും പോയറുന്നോ
ആര്
ഏ ഇയാള് ജോലിക്ക് പോയാർന്നോ ഉം
ഇല്ലാ ജോലിക്കൊന്നും പോയിട്ടില്ല
ഇല്ല അല്ലേ ഓക്കെ ഓക്കെ എങ്ങനെ പഠിച്ചിട്ടുള്ളത്
പ്ലസ് വണ്ണ് പഠിച്ചപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞു
അതെ ശരി ഞാന് ജോലിക്ക് പോയാർന്നു ഒരു ഫൈനാൻസില് പോയാർന്നു പിന്നെ പ്രഗ്നന്റ് ആയപ്പോ നിർത്തിയതാ പിന്നെ പോയിട്ടില്ല
ആഹ്
അങ്ങനെ ഇനിയിപ്പ ഇനി ഇത് ചെറുതല്ലേ കുട്ടി ചെറുതല്ലേ അപ്പൊ ഇനി ഒന്ന് വലുതായിട്ടൊക്കെ പോകണം ആന്നുണ്ട് പിന്നെ ഇങ്ങനെ വീട്ടില് കുറെ ഇരുന്ന മടുപ്പ് ആവും നമുക്ക് ജോലിക്ക് പോവാൻ മടുപ്പാവും താല്പര്യംണ്ട് പോകണം ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു പോമ്പളല്ലേ അതന്നെയാണ് നമുക്കും നമുക്ക് ആദ്യംന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും നോക്കാണ്ട് സുഖമായിട്ട് അങ്ങടെ വേഗം പോവാ ഇപ്പം കുട്ടിയകുമ്പോ നമുക്കൊരു ഏ
അവിടെ ഒറ്റക്കാ ഹലോ